ഹലോ
ഹലോ
കേൾക്കാവോ
ആ കേൾക്ക്ണ്ട്
ആ എന്തട്ക്കേണ്
അല്ല കൊഴപ്പൊന്നുല്ല സുഖായിട്ട് പോണ്
ആ മഴിണ്ട
മഴ ഇന്ന് മഴയാണ് ഇന്ന് പ്പോ രാവിലെ തൊടങ്ങിയ താണ് മഴ
അവടെ എങ്ങനാ വെള്ളൊക്കെ കേറുന്നിടാണോ
ഇല്ല വെള്ളം ഇവടെ കേറൂല ഉം കേറാത്ത സ്ഥലാ
കന്ദ ക്കുന്നാണോ
ആ കുന്നാണ് ആ പിന്നെ വെള്ളൊന്നും കേറൂല ആ ഒരു പേടില്ല്യ വെള്ളം കേറന്ന് നിങ്ങൽത് എങ്ങനെ പൊഴ വക്കാണോ അതോ
ഞങ്ങക്ക് വല്യ വെള്ളം വരുവാണെ കേറും അല്ലാതെ കേറുല്ല
അതെ മ്മക്ക് വല്യ വെള്ളം വന്നാലും കേറൂല അം ആ അങ്ങൻത്തൊര്
രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളൊക്ക കേറിയാരുന്നു ഇവിടെ
അതെ
ആ
പ്പനിങ്ങനെ കേറാൻ ഇനി മഴ പൊതുവെ കൊറവല്ലേ ഇന്ന്പ്പോ മഴ ഇണ്ടായിനി
ഞങ്ങക്ക് ഇവിടെ എന്നും മഴെ എന്ത് ഒരു ദിവസം പോലില്ല ഇവിടെ എന്നും മഴയാന്നെ ത് എന്തുവാ ഒരാഴ്ചെ എങ്ങാണ്ട് മഴ പെയ്യാതിരുന്നു
അതേ ആ ഇവട അങ്ങനല്ല ഇവടെ മഴ ഇല്ലേനി ഇതുവരെ ഇപ്പ രണ്ട് മൂന്നാലീസയിട്ട് ഇങ്ങനെ മഴ ഇണ്ട് ഇന്ന്പ്പോ നല്ല മഴ ഇണ്ടായിനി
ഇവിടാണെങ്കി രാവിലെ തുടങ്ങി ഇതുവരെ തീർന്നിട്ട് പോലുല്ല
ഹ്
ഇതാണ്
അടെ എങ്ങനെ പകർച്ചവ്യാധി ഒക്കെ ഉണ്ടോ
ഇവിടെ അടുത്തൊന്നും ഒന്നുല്ല
ഉം
ങ്ങട് വെയിലൊന്നും അധികം ഇതില്ല അവടണ്ടാ
ഇവടെല്ല ഇവടെ അങ്ങനെകട് ഇപ്പ ഒന്നും ഇവിടെവിടേം കേക്കണില്ല
ഇവടെ ഭയങ്കര കൊതുന്റെ ശല്ല്യാണന്നെ
ഉം ആഹ് കൊതുക് കൊതുക് ഇവിടണ്ട് കൊതുക് ഇവിടെ ഇഷ്ടം പോലുണ്ട് കൊതുകിന്റെ ശല്യം നല്ലോണണ്ട് ഇപ്പൊല്ലോടുത്തും ഇ മഴയും വെയിലും കൂടി ആവുമ്പളേ രണ്ടും കൂടി ആവു മ്പോഴാണ് ഈ കൊതുകളെ ശല്യം ഈ ഈ ഒരു നേരൊക്കെ ആവുമ്പോളാണ് അധികം
അതെ
മഗ്‌രിബിന്റെ ആ ഒരു നേരം
കുത്തി കുത്തി കുത്തി മനുഷ്യനെ കൊല്ലും
അതെ ഞങ്ങൾ പറയലാ സിസ്റ്റന്മാര് വന്ന് അങ്ങനെ തമാശയിലൂടെ നമ്മള് പറിം
ആഹ്
സിസ്റ്റർമാര് വരല് എടുത്തീണ്ങ്ങനെ പറയ് അവരല്ലേ നമ്മളെ സൂചി വെക്ക്ണ അത് അപ്പൊ നമ്മൾ ഇങ്ങനെ ത തമാശയിലൂടെ ഇങ്ങനെ പറയും
കുന്തിരി കുന്തിരിക്ക ഉണ്ടല്ലോ കുന്തിരിക്ക ഒക്കെ പോകയ്ക്കും
ആഹ് അങ്ങനെ ആവുമ്പോ ഇണ്ടാവേക്കുല്ലെ
കൊറവൊന്നുല്ല കുന്തിരി ക്കൊന്നും അവർ ക്ക് ഏറ്റ്ട്ട് പോലു ഇല്ലാന്ന്
ഉം ഞാൻ കേട്ട്ക്ക്ണ് കുന്തിരിക്കാനൊക്കെ
ആഹ് ഈ ഈ ഗുഡ് നൈറ്റ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് മനസ്സിലായി
അതൊക്കെയാണെങ്കി ഒട്ടും ഒട്ടുല്ല അതൊക്കെ അതൊക്കെ ഇത് ഇവർക്കൊക്കെ എന്താന്ന് അറിയോ ഒന്നു ഇല്ല അവരൊക്കെ അത് വെറും എഫക്ട് ചെയ്യുന്നില്ല അവർ ക്കത് പണ്ടൊക്കെ ആയിരുന്നു കൊതു ചത്ത് പൊന്ന പോലാണ്ന്നൊക്കെ
അതെ ഇപ്പൊ ഇപ്പോ ഓൽക്കൂല്ലോരു കൂസല്
ക്കെഞങ്ങള് പണ്ടത്തെ പുതിയ കണ്ട ഇറക്കാനും പ
അതെ പുതിയത് ഇറക്കിങ്ങള് ഞങ്ങൾക്ക് ഇതൊന്നൊരു കൂസല് ഇല്ലാ റിം അവർക്കും പുതിയത് പുതിയത് പുതിയത് വേണം നമ്മളെ പോലെ തന്നെ ഉം ഉം പിന്നെ കൊതുക്കള് ഞങ്ങള്ചന്ദനത്തിരി കത്തിക്കും പ്പോപിന്നോരു സം ഒരിത്ണ്ടാവും കത്തിക്ക കത്തി കയ്യ്ണത് വരെ ഒന്ന് മര്യാദക്ക്ഇരിക്ക നമക്ക് അത് കഴിഞ്ഞാ പിന്നി തുടങ്ങും അവരെ കുത്ത്
ആ
മ് ന്നെ ഇവിടെ ഇന്റെ മോൾക്ക് വെക്കേഷനിലൊക്കെ ഇണ്ടെനി പനി ഈ മഞ്ഞപ്പിത്തം
ആഹ് ഇവിടെ അങ്ങനൊന്നും ഇല്ല
കഴിഞ്ഞ വെക്കേഷൻ ഈ വെക്കേഷനിലെ ഞങ്ങള് ടൂറ് പോണോന്നൊക്കെ വിചാരിച്ച് ഷേ പോവാൻ കഴിഞ്ഞില്ല ആഗ്രഹിച്ച് നിന്നിനി അയില്‌ പിന്നെ ഓക്ക് പനിയായി അങ്ങനെ അത് പോവാൻ കഴിയാതെ അങ്ങനെ മഞ്ഞപിത്തം ഒക്കെ വന്ന ഒന്നിനും കയില്ലല്ലോ
അതാണ്
ഉം ഭക്ഷണത്തിന് നിയന്ത്രണം വേണം
അതെ അതെ
റെസ്റ്റ് ഒക്കെ ഒരു ന നല്ലൊരു ദൈന കഥ ഇനി മോക്കോ അല്ലോക്കെ ഇനി
ആഹാ എന്നിട്ട് എന്ത്തി ടാബ്ലെറ്റ് ഉണ്ടായിന്നോ അതോ പട്ടിയ നോക്കയാ
ടാബ്ലറ്റ് ഉണ്ടോന് ടാബ്ലറ്റ് ക്ക് ല്ലെന്നു നന്നാലിത് അഴച്ചൽ അയച്ചൽ പോയി ടെസ്റ്റ് ചെയ്യാണ് ഇദ് കുറഞ്ഞ കുറഞ്ഞ നമ്മ ടാബ്‌ലറ്റ് കഴിച്ചും പിന്നെ ഇതുണ്ടന് ആയുർവദ പച്ച മരുന്ന് പ ആയുർവേദ പച്ചമരുന്നില്ലേ അതും കഴിച്ചിരുന്നു അങ്ങനെ ഒരാഴ ഒരാഴ്ച കൂടുമ്പോ നമ്മൾ പോയിങ്ങ ടെസ്റ്റ് റ്റ് ചെയ്യും പിന്നെ ഭക്ഷണത്തി ഒരുപാട് നിയന്ത്രണം ഉണ്ടനി മ് പൊരിച്ചതും കരിച്ചതൊന്നും പറ്റ പറ്റുല എണ്ണൽ ഇട്ടത് പറ്റൂല അങ്ങന ഇറച്ചി മീൻ കോഴി അങ്ങന അതൊന്നും പറ്റൂല കൊറെേ കഷ്ടപ്പെട്ടനി മോക്ക് പച്ചക്കറാണെങ്കി പറ്റൂല്ല ഇതിന് പച്ചക്കറി തിന്നാൻ പറ്റള്ളൂനി ഒക്കെണെങ്കിൽ പച്ചക്കറി പറ്റ റ്റുലെ കൊറെേ കഷ്ടപ്പെട്ടു മക്കൾക്ക് വരുമ്പോളേ ഒക്കറിയില്ലല്ല എന്തൊക്കെ തിന്നാൻ പറ്റ പറ്റഎന്തൊക്കെ തിന്നാൻ പറ്റൂല എന്നുള്ളത് ത് ഒൽക്കറിയില്ലല്ലോ ഒൽക്കൊക്കെ തിന്നണെന്നല്ലേ ഓല്ക്ക് ഓര ഇത്ണ്ടാവുള്ളൂ
ആണ് അവർക്ക് എന്താ എല്ലാം വേണം എന്നുള്ളത് ഇതല്ലേ പച്ചക്കറിയൊക്കെ കൊടുത്ത അവരെങ്ങനെ തിന്നു
തിന്നൂല ഇപ്പഴും തിന്നൂല പച്ചക്കാറി ഭയങ്കര മടിയാണ് പച്ചക്കറിഅഥവാ ഉണ്ടെങ്കിലും പൊരിച്ചതേ പറ്റുള്ളൂ വെണ്ട പൊരിക വൈതരങ്ങ പൊരിക്ക ഉരുളക്കേങ്ങ പൊരിക്ക അതേ പറ്റുള്ളു പൊരിച്ചതേ പറ്റുള്ളു ഇപ്പൊ സ്കൂൾക്ക് കൊണ്ടോണെങ്ക ങ്കിലും അവർക്ക് പൊരിച്ചതു വാണം
ആഹ്
പിന്നെ സ്കൂൾക്ക് കൂട്ടാൻ സ്കൂളുണ്ട് അഞ്ച് ന മൂന്നാറ് കറി സ്കൂൾ തന്നെ ഉണ്ട് ണ്ട് നാലലും ഓല്ക് വീട്ടിന്ന് കൊണ്ടു പോണം
ആ ഹ
ചിലർക്ക് സ്കൂളില ഫുഡ ഒന്നും ഇഷ്ടല്ലല്ലോ പിള്ളേർക്കെ
പി ഇപ്പൊക്കെ എല്ലാരും വാങ്ങി തിന്നല ഇണ്ടോന്നിണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ പണ്ടൊക്കെ നി ആർക്കും പറ്റൂല പക്ഷെ എന്തായാലും എവിടുന്ന് വാങ്ങോ വാങ്ങുവള്ളേ ഇ അന്നത്തക്കെ അങ്ങനെ ഇനി പറ്റിയില്ലെങ്കിൽ അവിടുന്ന് വാങ്ങണം അവിന്ന് വാങ്ങി തിന്നോള്ളൂ വീട്ടന്ന്ണ്ട വാൻ ണ്ടാവില്ല എന്നത്തെക്കെറി ഇതല്ലേ്യ പണ്ട് ഇപ്പ അങ്ങനെല്ലല്ലോ
പിഴവി ഇപ്പൊ എന്താ ബിരിയാണി
എല്ലാം ഉണ്ട് ഉം കബ്സ ബിരിയാണി മന്തിയൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണ് അപ്പെ പിന്നെ
പിന്നെ അവർക്ക് യെന്തും വേണം പണ്ടക്കെ ആയിരുന്നു ഉപ്പ്മാവും ചോറും സാമ്പാറും ഇതുംക്കെ
ഉം ചെറുപയറ് ഇതൊക്കെല്ല ന്നി കടല അതൊക്കെ ഇനി കാര്യമായി ട്ടള്ള ചോറും കറി
അതെ
എന്നും കടലല്ലെങ്കി എന്നും അതെ ആ. ക്കൻ മീൻ തൊക്കെ മീൻണ്ടാവ് ല മീനൊക്കെ, ചിക്കൻ ഇണ്ടാവും.
ഉം നമ്മള് ഞാനൊക്ക് പഠിക്കുമ്പോം എ പ്ലസ് റ്റൂലും പത്തിലൊക്കെ പഠിക്കുമ്പോം മീനുണ്ട് മീനറിയുള്ളു വെല്ലി മീൻ. നൊക്കെ വാച്ച് കറി വെച്ചേരെ ഞാൻ.
ഇസ്കൂളോ?
കാരണ അ ചെല സമയത്ത് ചിക്കനൊക്കെ ഭയങ്കര വെലയാണെങ്കില്
അതെ അ്.
അങ്ങനെ.
അല്ല മീനിയാൻതരെ കേട്ടിട്ടില്ല, ഞാൻപ്പ ആദ്യായിട്ട് കേക്കാണ്.
അത് ഓരോ ഇങ്ങനെ ഓരോ ടീച്ചേഴസ് ഇങ്ങനെ കൊടുക്ക ൻ നമ്മൾ അവരിങ്ങനെ ഈ മീൻകറിയങ്ങ് ഓർഡ്ർ ചെയ്യും.
ആ അങ്ങനെല്ലേ. പിന്നെ പെന്താ?
വയീട്ടെന്താ ഫുഡ് ഉണ്ടാക്കുവാന്നോ?
വൈകീട്ട് ഒക്കെ രാവിലെന്നെ ഉണ്ടാക്കും ഞമ്മള്. ഞമ്മള് വൈകീട്ട് പിന്നെ അയിന് ഒരു ട്ട് നിക്കൂല, രാവിലെ തന്നെ നമ്മള് നമ്മ കുളിക്കുന്നേൻ്റെ മുന്നേ എല്ലാ പണിം കഴിച്ചിട്ട് പിന്നെ നമ്മള് നിക്കൊള്ളു. കുളി ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുക്കൊരു പണിട്ക്ക്ണെ നമുക്കൊർതാണ്. ഉം ൻ കുളി കയ്യിണേനെ മുന്ന് എല്ലാ പണിം തീർക്കണൻക്ക, ഇൻ്റെ അവസ്
ഉം
കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുണ്ടാവർത് അങ്ങനൊക്കെരിതാ.
ആ ഇവിടെ എങ്ങനെ, രാവിലെ എല്ലാ ഉണ്ടാ ജ് ഉച്ചക്കത്തെ മയക്ക്ത്ത്ക്ക്ന് എല്ലാ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കുളിയാമ്മ.
അ് അതേ നടക്കുള്ളൂ പിന്നെ ഇതെപ്പളും ഇങ്ങനെ പണിട്ക്കാനിന്നത് നമ്മക്കും തന്നൊരു റെസ്റ്റ് ഇണ്ടാവൂലേ
അതെ പിന്നെ റസ്‌റ്റാണ്, അതൊന്ന് ഒന്നൊന്നവര് നാലൊണി ചായ കഴിക്ക, ചായെട് ചായുടിക്ക.
ന്
അതാണ്.
ഉം
അതിനാ പിന്നമ്മൾ എഴുന്നേക്കു, പിന്നെ അടുത്തത് നൈറ്റ് റ്റ് നൈറ്റ് കഴിക്കാനും.
ഇന്ന് മക്കള് കെടുക്കാനായിക്കൂല്ല, ഓലിങ്ങനെ വിളിച്ചോണ്ട്ക്കും, അത് വാണം ഇത് വാണം, ഓല്സ് സ്കൂളില്ലാഞ്ഞാലാണ്, ഓല്ക്ക് ഓരോ ന്നോലോണ്ട് പറയാ അത് മേമര്ക്ക് താക്ക സ്കൂൾ ഉണ്ടായ പിന്നെ വല്ല്യ പ്രശ്നല്ല.
ഉം അല്ല പറയാ നിക്ക് വശക്കെണ്ട്
ആ ഒന്നുണ്ടാവൂല വെശക്ക്ണ് ട്ടാവൂല ന്നാലും പറിം മ്മാ വെശ്ക്ക്ണ് മ്മാ ഇമ്മ വെശ്ക്ക്ണർഞ്ഞ് വെരും ന്നും വെശ്പ്പ്‌ അപ്പോണ്ട് കൊട് ട്ട് പോന്നിട്ട്ണ്ടാവുള്ളു ഞമ്മള് അപ്പോ ന്നോല്ന്നാണ്ട് ഇമ്മാ വെശ്ക്ണറി, വെശ്ന്നിട്ടല്ല അതൊരു ഇതായി മാറിക്കോൽക്ക്. പറഞ്ഞു പർഞ്ഞ് പിന്നെ?
പിന്നെന്താ?
അനിയത്തിത്രേല സ്‌കൂള്?
ഉം ശരി എന്നാലേ.
ആ ശരി.